ഹലോ
ഹലോ കേൾക്കാൻ പറ്റുണ്ടോ ആ കേക്കണ്ട ആ അഎന്താ എന്തായി വിശേഷൊക്കെ
നല്ല വിശേഷം നല്ല വിശേഷം ഇത്രയെക്കെയുള്ളോ
ആ കേക്കണ്ട് ആ നോമ്പു പിടിച്ചേക്കല്ലേ
ആ അവിടെ ഊണൊക്കെ കഴിഞ്ഞാ
ഞാൻ നോമ്പാണ്
അതെല്ലെ
ഉം പുള്ളേരൊക്കെയുണ്ടോ
ആ ഉണ്ട് ഉണ്ട്
ആ അപ്പൊ വൈകുന്നേരം എന്തിന്നാ സ്പെഷ്യൽ പുള്ളേര് രണ്ടുപേര പഠിച്ചിട്ടണ്ട്
ആ ആ വൈകുന്നേരം ആ ആ വൈകുന്നേരം എന്തേലുമൊക്കെ ഇണ്ടാക്കണം എന്തെങ്കിലൊക്കെ ഉണ്ടാക്കണം
കൊച്ചാള് പോയ ഇളയാളെന്തിയെ
പോയി പോയി
പോയാ ആ ആ ഇന്ന് ഇപ്പോ ബാപ്പ പത്തിരിന്ന് വെച്ചിട്ടുണ്ട് നാത്തൂന് പത്തിരിന്റെ ഇടപാടാ
ആ ആ ആ
അപ്പൊ വാപ്പയിന്ന് അവിടെ പോയിപ്പ ആ പ- ത്തിരി അവിടെ പോയിപ്പൊ കൊണ്ടുവന്നേ
ആ ചിക്കൻ കറിയാ
ചിക്കൻ മേടിച്ചന്ന് വെച്ചിട്ടുണ്ട് ചിക്കൻ വച്ചിട്ടില്ല കൊറച്ച കഴിയുമ്പം വെക്കാന്ന് ഓർത്ത്
ആഹ് ആ
പിള്ളേർക്ക് നോമ്പുള്ള കാരണം അവരന്നും ഇല്ലാതെ സമ്മതിക്കൂല ഞാനാണങ്കി ചോറാണേലും തിന്നും
ആ ആ
അപ്പൊ ഇവിടെ അമ്മായിക്ക് സുഖമില്ല ആ ചോറ് മതി
ആ
ഇവിടത്തെ വാപ്പാട പെങ്ങക്ക് പാടില്ലാണ്ട് സീരിയസ് ആയിട്ട് കിടക്കാ
അതല്ല ഹോസ്പിറ്റലിലാ
ഹോസ്പിറ്റലല്ല വീട്ടിൽ തന്നെ പാടില്ലാണ്ട് കിടക്കലായിട്ട് കുറച്ച ആയി അപ്പ ഇപ്പ തീർത്തും അവശധായിട്ടേ ഒന്നും കുടിക്കണില്ലേ വെറുതെ വെള്ളം മാത്രമ ഇറക്കണള്ളൂ ഇപ്പൊ മൂന്നാല് ദിവസയിട്ട്
അതല്ലേ അവിടെ അടുത്ത തന്നെയല്ലേ
ഇവിടെ അടുത്ത തന്നെയാ അമ്പുനാട് അവവിടെ അടുത്ത തന്നെയാ
ആഹ് ആഹ്
അപ്പൊ എല്ലാരും പറഞ്ഞന്ന് അമ്മായിക്ക് വേണ്ടി ഇന്നത്തെ നോമ്പ അമ്മായിക്ക് വേണ്ടി പിടിക്കാന്ന് പറഞ്ഞിട്ട്
ആഹ് ആഹ്
അപ്പൊ എല്ലാവരും അങ്ങനെ അങ്ങനെ പിടിച്ചന്ന് പറിയാണ്
ആഹ് ആഹ് ആഹ്
ആഹ് അപ്പൊ അത്കാരണം അവർക്ക് പപ്പ പത്തിരി എടുക്കാൻ വേണ്ടി പോയർന്ന്
ആഹ അപ്പൊ വീട്ടിലേക്കുംണ്ട
ആഹ് അപ്പ എന്റെ അടുത്ത് ചോദിച്ച അപ്പ ഞാ പറ എനിക്ക് രണ്ട ഭാഗട്ട കൊണ്ടുവരറ്റോ എന്ന് പറഞ്ഞഞ് അങ്ങനെ കൊണ്ടന്ന് വച്ചിട്ടുണ്ട്
ആഹ് ആഹ്
ഉം നി പിള്ളേർ വരുമ്പോ വൈകുന്നേരം ആവൂലേ
ആഹ് മഴയൊക്കെ ഉണ്ട അവിടെ
ഇപ്പോ ല്ലാ അത വെയിലുണ്ട് രാവിലെ ഭയങ്കര മഴയായിരുന്നു നിങ്ങൾക്ക്ണ്ടാ
ആഹ രാവിലെ ഒന്ന് പെയതേർന്നു ആഹ് നല്ലൊരു പെയ ത്തോടെ പെയത് പിന്നെ
ആഹ് അതന്നെ ഒരു പെയത്ത് വലിയൊരു മഴ പെയ്തു
ആഹ്
ഇവിടെയും അങ്ങനെ വലിയൊരു പെയ്ത്ത് പെയ്ത് അപ്പൊ ഞാനോർത്ത് ഇന്ന ഇപ്പോ ഇന്ന ഉണ്ടാവ ഓർത്ത് വെയിൽ പക്ഷെ ഇന്ന് വന്നു ആഹ എന്നന്നാ വന്നൂട്ട മഴ വെൽ വന്നതന്നെ തുണിയൊക്കെ മുകളിലേക്ക് ഇട്ട്
ആഹ്
ഉം ഞാ അ അരി പൊടിക്കാൻ കൊടുത്തേക്കാർന്നു അത്പൊടിച്ച ഇത്ത രാവിലെ തന്നെ അരി കഴുകി വരാൻ പറഞ്ഞ പിന്നെ ആര് കാലത്ത്ന്ന കഴുകി വാരി കൊണ്ടുന്നന്ന് പൊടിച്ച
ആഹ് ആഹ്
ഉ മുഹറ ഇതിന് നോമ്പായ കൊണ്ട് ഏ
വെക്കേഷനൊക്കെ എങ്ങനെ ഉണ്ടായി
ആഹ് വെക്കേഷനൊക്കെ അടിപൊളിയാർന്ന നിനക്ക് എങ്ങനെുണ്ടായി
ആഹ് എവിടെ അടിപൊളിയൊക്കെയറ
പോയർന്നാ
ഏ അങ്ങനെ പോയൊന്നുമില്ല ലോക്കലൊക്കെ പോയി ലോക്കലൊക്കെ പോയിട്ട് വന്ന്
അതെല്ലേ ആ ഞങ്ങ ഇവിടെ ഡ്രീം വേൾഡ് ഡിൽ പോയി ചാലകുടീല്
ആഹ് ഉം ഉം
പിള്ളേരെടെവിെലുംന്ന് പറഞ്ഞ അങ്ങനെ പോയത് അപ്പ ഡ്രീം വേൾഡ് അതിനകത്ത് നോക്കിപ്പോ പൈസച്ചിരി കുറവണ്ട്ങ്ങനെ പോയി
ആഹ് ആഹ്
അങ്ങനെ ഒരു ദിവസം അങ്ങനെ വറെങ്ങും പോയൊന്നുമൂല വേറെ അങ്ങനെ ഒന്നും പോാൻ പറ്റൂല
ആഹ പച്ചക്കറൊക്കെണ്ട വീട്ടില്േ
പച്ചക്കറി രണ്ട് വെണ്ടയുടെ തൈുണ്ട് വേറെ പ്രത്യേകിചൊന്നുല്ല നിനക്ക് എൻകോ
ആഹ് ഞങ്‌കൂല്ല
ഒന്ന് മട്ട
ഇവിട ഒന്നുല്ല ഇവിടൊന്നും നടാൻ സലോല്ലല്ല ഉം
ആഹ് കട്ട ചെടികൾണ്ടാ
ചെടികളൊന്നുല്ല
ഇല്ലല്ലേ ആഹ് ഞാൻ കൊറച്ചൊക്കെ ചട്ടിയില ആക്കി വെച്ചിട്ട ണ്ട്
ഇവിടെയൊക്കെ നട്ടതൊക്കെ പോയി പിന്നെ നട്ടൊന്നുമില്ല
നടാൻ മുറ്റത്ത് സൗകര്യം ഇല്ലേ
സൗകര്യം ഇല്ല കട്ടയൊക്കെ വിരിച്ചേക്കണ കാരണം
ആ കട്ടയിട്ടക്കണ കാരണംഒന്നും ചെയ്യാൻ പറ്റൂല അല്ലെ ആ കട്ടയുടെ മുകളിക്കൂടെ പുല്ലൊക്കെ വരുവോ അപ്പോ
പുല്ലൊക്കെ വാ എന്തോരെ പുല്ലാ കട്ടയുടെ മോളിൽ കൂടെ വരുന്നെ
ആ അതാ പാട് ഇവിടെ ജ്യേഷ്ഠന്റെ വീട്ടിലും കട്ടയിട്ടിട്ടെ എന്തോരം പുല്ലാ വന്ന്
പറിച്ചു കളഞ്ഞാലും പിന്നേയും പിന്നേയും വരും
പറിച്ച് കളഞ്ഞിട്ടും പാല് പോലെ എന്താന്ന് വെച്ചാൽ കട്ടയുടെ ഉള്ളീന്ന് വേര് പോവുലില്ലല്ലോ ആ ഞാൻ ഒണ്ട് ഇവിടെ ഇന്നാളി മുറ്റത്ത് ഉം ഇവടെ പുല്ലിന് മരുന്നടിച്ചപ്പോ ഞാൻ കൊണ്ടോയി അവിടെ കൊണ്ടോയി ഇട്ടിച്ച്. അപ്പ അങ്ങനെ ആ ക ജും പുല്ല് ഒണങ്ങി നിപ്പുണ്ടവിടെ.
ആഹ് ആഹ്. ആഹ് അങ്ങനെ ഒണങ്ങി പൊക്കോളും.
ആഹ് അങ്ങനെ ഒണങ്ങി പോയി എന്നാ ലും വരും. എന്നാലും ഒരു സമാധാന ഉണ്ട്. ഈ കട്ടേടെ ഉള്ളില് വേര് ങ്ങ് പോകുല്ലാന്നെ. എന്ത് ചെയ്താ പറിച്ചാ കിട്ടണ്ടേ.
ആഹ്
അവ അതുകൊണ്ട് അങ്ങനെ. വീട്ടി പോകാറില്ലേ?
ആഹ് വീട്ടീ പോവല്ണ്ട്. പോവാറില്ലേ?
ഞാനും പോകാറുണ്ട്. കഴിഞ്ഞാഴ്ച്ച ഒരു കല്യാണം ഉണ്ടായിര്ന്ന്.
ആഹ്
ഉം കൊച്ചാപ്പാടെ മോക്കടെ. അപ്പ അങ്ങനെ അപ്പൊ അതിന് പോയി. അടിപൊളി കല്യാണം ആർന്നു. അങ്ങനെ എല്ലാരും കൂടെ കൂടി. രസവാർന്നു.
ആഹ് ഉം
ഉം പറവൂര് കെട്ടിച്ച്. ഫുഡ് അത്യാവശ്യം. നീ എന്തൊക്കെ ഇണ്ടാക്കും?
മന്തി, ബിരിയാണി, നെയ്ച്ചോറ്
ആഹ് നീ മന്തിയൊക്കെ വയ്ക്കുവോ?
ആഹ്
അല്ലാണ്ട് എന്താ ചെയ്യ്ണേല്ലേ പിള്ളേർക്ക് എന്തെലൊക്കെ കൊടുക്കാൻ.
ആഹ് അത് തന്നെ മന്തി കിറ്റ് കിട്ടൂലേ ഇപ്പെ. മന്തിടെ കിറ്റ് കിട്ടൂലോ അപ്പൊ അങ്ങനെ ണ്ടാക്കാലോ.
ആഹ് അപ്പൊ അതാണ്. വെറുതെ വെച്ചാമതിയോ മന്തി കിറ്റില് എല്ലാം ഉണ്ടാവോ? എല്ലാം ഉണ്ടാവും. ആഹ് എല്ലാ സാനങ്ങളും ഉണ്ടാവും. ആഹ് അപ്പൊ വെറുതെ നമുക്ക് വെച്ചാ മതിയോ? അത് ഞാൻ മേടിച്ചിട്ടില്ലാട്ടോ. ആഹ് നമ്മള് ചിക്കതൊക്കെ. ചിക്കൻ മാത്രം മേടിക്കണം ബാ ബാക്കിയെല്ലാം ചോറിന്റെ എല്ലാ ഐറ്റോം അതിനത്ത്ണ്ട് അതെല്ലേ ആഹ് അഹ് അപ്പൊ ചിക്കൻ വെച്ചിട്ട് കുക്കറിലിട്ടാണടി ക്കില് അതാ ആഹ് കുക്കറിലാമൊറ്റ വിസില് മതിയല്ലോല്ലേ ആഹ് വൈന്നേരം അപ്പൊ എന്തന്നാണ്ടാക്കണേനി അപ്പ
വൈകുന്നേരം എന്തേലും മേടിക്കണം പത്തിരിയാ മൊട്ടക്കറിയെന്തെലും വെക്കണം ഉം മൊട്ടക്ക് മൊട്ടകറിവയ്ക്കണം
മൊട്ടാ മ്മ് രണ്ടു പേർക്ക് കൊച്ചുങ്ങൾക്ക് രണ്ടു പേർക്കുണ്ടോടി
ആഹ് രണ്ടുവേര്ക്കും ഉണ്ട്
ആഹ് ഹസ്ബൻഡ് പോയ
ആഹ് പോയി പോയി
ഉം മോൻക്ക് എവിടെലും ആയ പഠിത്തത്തി
ആയിട്ടില്ല ഉം ഉം നാളെയാണ് നാളെ ലോ മെന്റാണ് സെക്കൻറ് അലോട്ട്മെന്റ് നാളെയാണ് നാളത്തേല് ഫസ്റ്റത്തേല് വന്നട്ട്ണ്ടായില്ലാർന്നു സെക്കൻറ്റലോട്ട്മെന്റ് നാളെയാ അപ്പൊ നാളെ അറിയാൻ പ-
അതെല്ലേ ആഹ് അഹ് അപ്പൊ അതില് വര് നോ
ആഹ് നാളെ രു
ആഹ് ഇവനെതിർക്കാനെ കൊടുത്തേക്കണേ
ആഹ്...
ആഹ് അഹ് അഹ് എവിടെയാ പല്ലമീനിലൊന്നും കൊടുത്തില്ലേ ആഹ് എവിടെ ജൈഭാരത്തിലൊക്കെ കൊടുത്തർന്നാ
ആഹ് അല്ലമീല് ജയഭാരതി നക്ക് താല്പര്യല്ല അരുടെല്ല നീലും മറ്റേ ജയഭാരതിൽ അത്ര
താല്പര്യില്ല
മെച്ചല്ല കോളേജ്തെ ടെ താല്പര്യ അവിടെ റെക്കമെന്ഡറ് ചെയ്യാന്ന് പറഞ്ഞ പിന്നെ അവനക്ക് വേണ്ടന്ന് വെച്ചു ആഹ
വേറെ ഈ ഐരാപുരത്തൊക്കെ കോളേജ ഉണ്ടല്ലോ അവിടെ വച്ചില്ലേ ഐരാപുരത്തോ
ഐരാപുരത്തൊന്നും പച്ചിില്ല കാലടി മറ്റേ കെമി എ കടത്തല എം ഇ എസ് അങ്ങനെയുള്ള അടുത്തുള്ള കോളേജുകളിലേക്ക് വച്ചേക്കണം
വച്ചേക്കണല്ലേ ആ ഈ ലാഹിലക്കെയോ ഇല്ല ഹലൊന്ന മാ ചില്ലായിരിക്ക അല്ലെ ആ അവിടെച്ച വച്ചിങ്ക ചിലപ്പോ കിട്ടിയനായിർന്ന് നീ പല്ലങ്ക ഒത്തിരി ആഹ കിട്ടില്ല പിന്നെ നല്ല കാശും കൊടുക്കേണ്ട വരും ഉ ചേർത്തിീരപള്ളപ്പ ജയബാതിൽ ചേർന്നു
ആഹ ആ ഈ കോോമിനല്ലേ
അവനിക്ക് ബികോമിന് അവന് പ പതിനഞ്ച് രൂപട്ടെ അടക്കണന്നാ പറയാനട്ടെ പതിനഞ്ച് രൂപ വെച്ചിട്ട് ആറു മാസം കൂടുമ്പോ അപ്പൊ പതിനഞ്ച് രൂപ അടച്ച്
ആഹ ഇ ആറ് മാസം കൂടുമാ
ആഹ ആറു മാസം കുടുങ്ങ പിന്നെ മൂത്തവൾക്കും അവരുടെ മൂത്തവരും മൂത്ത കൊറച്ചും ഇതവണം ഒന്നും ആയിട്ടില്ലല്ലോ അവളും എവിടെ നിന്ന് കിട്ടാ നോക്കണ്ട്
ആ എൻട്രൻസിന്റെ കഴിഞ്ഞാ
എൻട്രൻസിന്റെ കഴിഞ്ഞ എക്സാി റിൾട്ട് വന്നിട്ടില്ലല്ല ഇനിയിപ്പോ അല്ലാണ്ട് കേയറണെിൽ നല്ല കാശ വും അവൾ പഠിക്കാൻ അവക്കെ വീട്ടൊക്കെ എടുക്കാന അടി
വീട്ടക്ക് ആഹ് ആഹ ആഹ
അപ്പൊ അതിന് ഇവിടെ ഇവിടെ പോണേ അന്േഷ ഇപ്പ നാ മുപ്പതിനായിരം രൂപരൂ എന്ന നമുക്ക് മെരത്തിി കിട്ടിയ തന്നെ
ആഹ നല്ല കാശ ഉണ്ടായിരിക്കും
നല്ല കാശരു ഒരു സെമ്മിനും നാപ്പതിനായിരം രൂപ വരും പിന്നെ അപ്പൊ എ
ആഹ അത് തന്നെയ
അപ്പൊ പിന്നെ
പഠിക്കണ പഠിത്തത്തിന് നല്ലൊരു കാശമുണ്ട
പഠിത്തിന് നല്ല കാശേണം ഇപ്പൊ പഠിക്കണമെങ്കി പുള്ളള്ളങ്ങള്െ പഠിപ്പിച്ചിരിക്കക്കണമങ്കി ഭയങ്കര കാശണം
അത് തന്നെ നല്ല ഭഷം ഇരിക്കാൻ പറ്റുവ അത് തന്നെ
ആഹ അതെന്നെ അങ്ങനെക്ക ഉ ഉ വേറെ ഉമായക്ക എന്തി പുള്ളേര് വരുമ്പോ വൈകിട്ട് ട്ട് നാല മണി കഴിയും പിള്ളേര് അവരെപ്പഴന്നെ
വിള് വരുമ്പ അവൻ മൂന്നരക്ക് വരും ചെറിയത് ചെറുത് മൂന്നരക്ക ഒരു മോള് വരുമ്പോ ചിലപ്പോൾ ആറ മണിയൊക്കൊവും ട്യഷില ട്യൂഷൻ കഴിയമ്പത്തേക്ക ആറ് മണിയ ആണ് ആഹ ട്യൂഷൻ സെന്ററോടെ അടുത്തുള്ളാം അപ്പ അ അങ്ങനെ അങ്ങടെ പോയിട്ടാണ് വരുന്നത്
അതെ അപ്പൊ ചായ പിടിക്കന്തോ
ചായ കുടിക്കുന്ന കണക്കാ എന്തേലൊക്കെ ചെിലപ്പ കടന്നൊക്കെ എന്തലൊക്കെ മേടിച്ചുന്നു പിന്നെ ആഹ പറന്നിട്ടോടെ ച ആ
ആഹ അപ്പൊ അതുകൊണ്ട് ആഹ അതാണ് പാട്
അവത് സ്കൂൾ ബസ്സിനന്നെ
അവരിപ്പ സ്കൂൾ ബസ്സിന് അവർക്ക് നാലരരേം ക്ലാസ്ണ്ട് ഇപ്പ ഈ ഒരാഴ്ച എക്സാം നടക്കാ മന്ത്ലി എക്സാം
ആ അവളോട അടുത്തന്നെയാണൊ ടൂഷൻ പോണെ ആ നോക്കി
ആ എന്നാ ശരി അവിടെയല്ല ഒരാള് ടങ്ങും വല്ല ഒരാള് ഇവിടക്ക് ഇൻറോടിക്കാ
ആ ആ ആ ഓക്കെ
സ്പെഷ്യൽ ക്ലാസ്സിൽന്ന് നാലര വരെ
ആഹ ആ് ആ അ ശരി ഓക്കെ
ആഹ അന്നാ ശരി എന്നാ